ആ എന്ത് വിശേഷം
നല്ല വിശേഷം
കുട്ട കച്ച
ആഹ ഫുഡ് കഴിച്ചി
എന്ത സ്പെഷ്യൽായിട്ട് എന്തെിലും ഉണ്ട
ഇവിടെ ഇന്റെ ഫുഡ് കഴിച്ചിട്ടില്ല നോമ്പാണ് നോമ്പാണ്
ആഹ് ആഹ് നോമ്പാ നല്ലളെ
ആഹ അവിടെ കഴിഞ്ഞാ
വിടെ ഫുഡൊക്കെ കഴിച്ചു ച്ച എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റ കിത്തിിയിട്ടില്ല
കാരണം സ്പെഷ്യല്
സ്പെഷ്യല ആായിട്ട് എന്താച്ചാല ഇവിടെ എനിക്ക് വീട് പണിന്റെ പണിക്കാരുണ്ടായിരുന്നു അപ്പൊ അവരിന്ന് കുറെ പേര് വന്നിട്ട്ണ്ട് ഇനി അത്ര പേര് വരില്ലാന്ന് പറഞ്ഞിട്ട് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും തൈരും
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഫുഡൊക്കെ കഴിച്ചോന്ന്ട്ട് ഫുഡൊക്കെ കഴിഞ്ഞോ
ആ കഴിച്ചു അവർക്ക് കൊണ്ടോയി കൊട്ത്തും ചെയ്തു നമ്മള് കഴിച്ചും ചെയ്തു
കഴിച്ച് ആ ആ ആ
പിന്നെ മക്കളൊക്കേ
മക്കളൊക്കെ സ്കൂളി പോയി
എത്രളാ
മൂന്നേര്
മൂന്നു പേരോ ആ ആ ശരി എത്രേലാ പഠിക്കുന്നവര്
മോന് പ്ലസ് ടു മോള് ഒമ്പതില് മോന് യു കെ ജില്ലയാണ് യു കെ ജി
അതെ ഇവിടെ എനിക്ക് രണ്ടാള ന്നേയാണ് വല്യയ മോള് നാലിലാണ് ചെറിയ മോള്പ്പം അംഗനാവാട്യാണ്‌ ഇപ്പൊവ ടെ മോള് മോക്ക്ന്ന് സ്കൂളില്ല ഇവിടെ ഓരേ സ്കൂള് പഠിക്ക്ന്ന ടെൻ പത്താം ക്ലാസ്സില് പഠിക്ക്ന്നോരു കുട്ടിന്നലെ മരിച്ചു അപ്പൊ ഒര് പെൺകൊ ച്ചായിരുന്നു അവർക്ക് അവൾക്ക് കൊറച്ച് ദിവസയിട്ടുള്ളൂന്ന് പറഞ്ഞു തലവേദന ആയിരുന്നോല്ലോ പക്ഷെ പിന്നെപ്പോ അത് ആ രോഗം അറിഞ്ഞിട്ടൊരു അ അങ്ങനെ കേട്ടതാണ് പ ത്ത് ദിവസൊക്കെ ആയിട്ടൊള്ളൂന്ന് പറഞ്ഞു ട്യൂമർ ആയിരുന്നുന്ന് പറഞ്ഞു അപ്പോ ആ അതെ അത് കണ്ടിട്ട് ഭയങ്കര ഇന്നലെ രാത്രിയാണ്‌ അത് കേട്ടത് ഭയങ്കരായിട്ട് എടങ്ങാറാവ നമുക്ക്പ്പോ നമ്മടെ മക്കളല്ലേ നമ്മടെ മക്കളെ പ്ര ആ അത്ങ്ങ്ട്ട് ആലോയിച്ചിട്ടേ ഭയങ്കരായിട്ട് ഇടങ്ങാറാവ ഇപ്പന്നിപ്പോ അവിടെ സ്കൂളിനൊക്കേ ഒയിവ് കൊടുത്തേക്ക അപ്പൊ ഞാനിങ്ങനെ ആലോചിക്ക നമ്മുടെ മക്കള് ആ തലവേ ദനാ വയർവേദനേന്ന് പറയ്മ്പോ കൊ ഏകതേശോക്കെ നമ്മളറയും സ്കൂള്ല് പോകാൻ മടിയായി ട്ടായിരിക്കും അല്ലെങ്കി വെറുതെ പറയാന്നൊക്കെ വിചാരിക്കൊല്ലോ
നമ്മള് മൈന്റ്യ്യൂല്ലാ അതന്നെ
ഏന്തേലും കാക്കട്ടെ പടച്ചോൻ
അത് തന്നെ അത് തന്നെ
അത്ങ്ങോട്ട് കേട്ടിട്ട് നമ്മളിപ്പോ അങ്ങനെയല്ല നമ്മളിപ്പോ ആ ര് മരിച്ചാലും നമ്മള് ആ സ്ഥാനത്ത് നമ്മ അങ്ങനെല്ല നമ്മള്ങ്ങനെ വിചാരി ക്കൊല്ലോ നമ്മളാ ഉമ്മയുടെ സ്ഥാനത്താണെങ്കില്ന്നാണല്ലോ വിചാരിക്ക ആ അതെ ഞാനിങ്ങനെപറയാ ഇന്നലെ രാത്രി ആ രാത്രി മൂത്രയ്ക്കാന് എണീക്കുമ്പോക്കെ മനസ്സ്‌ക്ക് ഇതാ വര്ന്നത് കരണം ആ ഉമ്മയുടെ ഒരവസ്ഥ എത്ര ആയിരി ആ പറയാണ്ടോ
കാക്കട്ടെ റബ്ബേ ഒരോ ന്ന് കേക്കുമ്പോ ഓരോന്ന് സൂക്ഷി
ആ അതെ അതെ ഇല്ലെങ്കിലേ നമുക്ക്പ്പോ മക്കക്ക് ചെറിയൊരു പനി എന്തേ വന്ന നമുക്ക് ഭയങ്കര പേടിയാണല്ലോ പോറത്തോട്ട് നമ്മള് കാണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഞാൻ പറയാ നമുക്ക് വന്നാ നമുക്ക് അത്ര പ്രശ്നല്ല നമ്മുടെ മക്കക്കോ നമ്മുടെ ഇക്കമാർക്കോ ആ ഭയങ്കരായിട്ട് നമുക്ക് ടെൻഷൻ ആവോല്ലോ അങ്ങനെ പിന്നവിടെ എല്ലാവർക്കുന്ന് സ്കൂൾ ഉണ്ടാവൂല്ലേ
എന്ന് പറഞ്ഞിട്ട്ണ്ട്
ആ നിങ്ങളെന്നെ ഒള്ളോ വീട്ടില് ആഹ് നാളെ ഇവിടേം അവധിയാന്ന് പറഞ്ഞ് ആ അത് ശരി ഇ ആ ആ ഇക്കല്ലേ വീട്ടില്
ആ ഇക്കണ്ട് വീടുപണി എന്തായി
ഇപ്പോ അടിപ്പണിയാണ് ടൈൽ വി ച്ചോണ്ടിരിക്ക ഉം ഉം അത് കൊറച്ച് ദിവസൊക്കെ ഉണ്ടാവും കാരണം വിരിക്കല് പെട്ടെന്ന് കഴിയുല്ലോ പിന്നെ അയിന്റെ സൈഡും ആഹ് അങ്ങനെയുള്ള പണികളാണല്ലോ കുറെ ദിവസായിട്ട് ഇണ്ടാവുക
വല്ല്യുമ്മാക്കെ ഉണ്ടാവും
അതെ അതെ
അപ്പൊ ഇപ്പൊ എങ്ങനെ വാടകക്കാണോ
അല്ലല്ല തറവാട്ടിലന്നെ ഞങ്ങളന്നെ ഉള്ളു ഇപ്പ ഇവിടെ ആ എളച്ചനെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് ഓ ഞങ്ങള് ഇൻഷാഅള്ളാ വിലോട്ട് അങ്ങോട്ട് മാറണംന്ന് വിചാരിക്ക്ണ്ട്
ആഹ്
അപ്പൊ ഇതൊക്കെ ഓന്റെ കല്യാണം ഇണ്ടാ ഇല്ലെങ്കിൽ പിനോ ഓൻ വന്നിട്ട് എന്താ അറിയില്ല അങ്ങനൊക്കെ വിചാരിച്ച്
ആഹ് അപ്പൊ ഇവിടെ ഇല്ലേ
ആഹ് ഉണ്ട് നാട്ടിലന്നെയാണ്
ആഹ് അവിടെ ഈ പച്ചക്കറികളൊക്കെ ഇണ്ടാ
പച്ചക്കറികളൊന്നും ഞങ്ങളിങ്ങിങ്ങനെ പയറൊക്കെ കുഴിച്ചിട്ടുണ്ടായി ഞാൻ ഒന്നും കുഴിച്ചിട്ട ഇണ്ടാവൂല ഇൻക്ക് അറിയൂല ഒന്നാമത് കൃഷിയെ കുറിച്ച് ഒര് ഐഡിയ ഇല്ല ഞാനിപ്പൊ പുതിയ വീട് വെക്കുന്നടുത്ത് ഒരു സാധനം കുഴിച്ചിട്ടിട്ടില്ല പിന്നെ ഞാനൊരു കറിവേപ്പിന്റെ മരം കൊണ്ടോയി കുഴിച്ചിട്ടിട്ട് അതന്നെ ഒണങ്ങി പോയേക്ക ഇൻക്കിഷ്ട്ട ആ കറിവേയ്പ്പൊക്കെ ഇൻക്ക് ഇഷ്ട്ട അല്ലാതെ ഈ ചെടികളോടൊന്നും ഇൻക്ക് അത്ര ഇഷ്ടല്ലട്ടോ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ ആ ഞാനങ്ങനെ അറി ഏഹ് ഇൻക്കറിയൂല ഒന്നാമത് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിട്ട് ആയിരിക്കൊയ് അപ്പൊ ഇതിന്റെ എടക്ക് ഇവിടെ പയറും അതുപോലെ വെണ്ടക്കയും കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഒന്നും ആയില്ല അത് കൊറച്ചൊന്ന് മൊള ക്കും അതങ്ങനങ്ങട് പോവേം ചെയ്യും ചെടികളെ സത്യം പറഞ്ഞാൽ ഇൻക്കറീല ഓരോത്തര് ഇപ്പൊ ഞങ്ങളന്നെ എവിടക്കേലും ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകു മ്പോരോരുത്തരിങ്ങനെ ആ വീട്ടിത്തെ ചെടി നോക്ക് ആ വീട്ട്ത്തെ ചെടി നോക്ക് പറയുമ്പോ ഞാൻ അപ്പഴേക്കും അത് കാണണത് ആഹ് ഇൻക്കതിനോടൊന്നും വല്യ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടായിരിക്കും പൊതുവേ എല്ലാർക്കും ഭയങ്കര കാര്യ തോന്നുന്നു അപ്പോ
ഉം ഇച്ച് ആദ്യൊക്കെ ഇന്ട്രെസ്റ്റ് ഇണ്ടായ്നിം ആദ്യം ഇപ്പണ്ടാർന്നു ഇപ്പൊന്നും അങ്ങനെ അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ ചെടികളൊന്നും നടാൻ
ആഹ് ആഹ് കൃഷി ചെയ്യാറുണ്ടോ?
ഇല്ല ഇല്ല ഇതേപോണം തന്നെയാണ് ഞാൻ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാ പിടിക്കൂല
ഹാഹ് അപ്പൊ പിന്നെ നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവൂല്ലല്ലോ നമ്മള് നട്ടിട്ട് ഇണ്ടാവാതാവുമ്പോ
നമ്മളത് ചെയ്യൂല ആഹ് അതന്നെ
ഉം ഉം അതാണ് പിന്നെ വേറെന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ എന്തെങ്കിലും തയ് ക്കേ അങ്ങനെ എന്തേലൊക്കെ ചെയ്യോ
ഇല്ല യില്ല കീറീയതൊക്കെ അടിക്കും അല്ലാതെ അങ്ങനെ തയ്ക്കൊന്നുല്ല അവിടെ എന്തായ്യണ് എന്തേലും-
ഇല്ല അങ്ങനല്ല ഞാന് വർക്ക്‌ ചോദിച്ചാ ആ എന്റെത് അടി ഈ പറഞ്ഞ പോലെ എന്റെത് അടിക്കും ആ അല്ലാതെ പുറ ത്ത്ക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാറില്ല കാരണം ഒന്നാമത് ഊര വേദനേണ് അപ്പൊ പിന്നെ നമുക്ക് നമ്മൾതാവകുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് അടിക്കാലോന്ന്ള്ള രീതീല് എന്റത് അടിക്കും ആ വേറെ ആരതും വാങ്ങീട്ട് അടിക്കാറൊന്നുംല്ല എങ്ങനെ പോന്ന്
ഉം വെക്കേഷനൊക്കെ എങ്ങനെ ഇ ണ്ടായി
വെക്കേഷനൊക്കെ അങ്ങനെ പോയി ഇയ്യ് പറഞ്ഞ പോലെ വീട്പണി അതും ഇതൊക്കെ ആയിട്ട് വല്ലാതൊന്നും എവിടെയും പോവാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ ഒരുമിച്ചായിരുന്നു അല്ലല്ല ഒരു നില തന്നെ അതെ അതെ
ആഹ് ഇപ്പൊ വീട്ടു പണിക്കൊക്കെ എന്താ ചാർജ്
അതെ നല്ലപ്പോ പണിക്കൂലി ആയാലും നല്ലോം വേണം സാധനങ്ങൾക്കായാലും നല്ലോം വേണം ഒക്കെ അങ്ങനെ പോകുന്നു നിങ്ങളിപ്പൊ കൊറേ ആയോ താമസം മാറീട്ട്
ആഹ് ഞങ്ങള് പത്ത് വർഷത്തിന്റെ മേളിലായി
ആഹ് ആഹ് ശരി
ഒക്കെ പൊറത്താർന്നു അപ്പൊ അങ്ങനെയൊക്കെ പെരയൊക്കെ പണിതു
ആഹ് ആ അതാണ് നാട്ടിൽ നിന്നിട്ടാകുമ്പോ നമ്മക്ക് നല്ല ബുദ്ധിമുട്ടാണത് പുറത്താകുമ്പോ ആഹ് നമുക്ക് കുറച്ചെങ്കിലൊക്കെ ഒന്ന് നമുക്ക് ഒരുക്കൂട്ടി വെച്ചിട്ടേ അങ്ങനെ എടുക്കാലോ ഇതിപ്പോ നാട്ടിൽ നിന്നിട്ടാകുമ്പോ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്
ആഹ് മക്കളെ പഠിപ്പിച്ചു മക്കള് എത്രേല പഠിക്കുന്ന്
വല്യ മോള് നാലിലാണ് നാലില് മറ്റയാളിപ്പോ അങ്ങനവാടി പോകല് തുടങ്ങിട്ടേ ഉള്ളൂ അങ്ങനെ
ആഹ് ഇപ്പഞ്ഞി രാത്രിക്കത്തേക്കെന്ത ഫുഡ് രാത്രിക്കത്തേക്ക് വേറെ ഇണ്ടാക്കണോ
ഇല്ല ഇല്ല അതന്നെ ഇണ്ടാവും ആഹ് ഒരു നേരേ ഉണ്ടാക്കൂ രാവിലെ ഇണ്ടാക്കാറുള്ളൂ രാവിലെ അല്ല മീൻസ് ഉച്ചക്കുള്ളത് രാത്രിക്കും കൂടെ എടുക്കാറാണ് അങ്ങനെ ആ അതെ അവിടെയൊക്കെ എങ്ങനെ രണ്ടു നേരായിട്ട് ഇണ്ടാക്കുവോ ആഹ അതൊരു പണിയാണല്ലോ നമുക്ക് വൈകുന്നേരം മറ്റത് നമുക്ക് രാവിലെ എര്യാ നമുക്കറിയാം കൊറേ പണികളൊണ്ടാവന്ന് ആ ടൈമിലതൊക്കെയൊന്ന് കഴിഞ്ഞാല് പിന്നെ ഫ്രീ ആയിട്ടിരിക്കാലോ
ആഹ വൈകുന്നേരം എന്തേലും ഉണ്ടാക്കുവാ
ഇപ്പ ഞാനതൊന്നും ഉണ്ടാക്കാറില്ല അതിന്റെ എടക്ക് മറ്റേ യൂട്യൂബ് നോക്കാ ഓരോ സാധനങ്ങൾ ആയിട്ടിണ്ടാക്കാ അത് അങ്ങനെ ഒരു പ്രാന്തായിരുന്നു ഇപ്പൊ അതിനൊന്നും നിക്കാറില്ല പ്പ അതൊക്ക മെനക്കേടാന്ന് മനസ്സിലായപ്പോയി ഇണ്ടാക്കുന്നേക്കാൾ എടങ്ങേറായിരിക്കും ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാന് എത്രയോ പാത്രം നേരെ ന്നങ്ങട് കെടക്കും അപ്പ പിന്നെ അതൊക്കെ നിർത്തി വെച്ചിട്ട് എന്തേലൊക്കെ വാങ്ങി കൊണന്റ മക്കക്ക് അങ്ങനെ കൊടുക്കാന്നല്ലാതെ ഉം ആഹ ഇങ്ങളുണ്ടാക്കാറുണ്ടോ അവിടെ?
ണ്ടാക്കലൊന്നുല്ല മടിയാണ് ക്കെക്കെക്ക്
ആഹാ അതാണ് മടിയോണ്ടന്നെയാണ് അത് ആ പാത്രം നെര ക്കണം അത് കഴുകണം അതക്കെയാണ് ആലോയിക്കുന്ന തിന്നിട്ടില്ലേലും വേണ്ടില്ലാരുന്നു
എല്ലാത്തിനും മു ആദ്യൊക്കെ ഒണ്ടാക്കാറുന്നു പിന്നെ
ആഹ് ആഹ് മ്മ്
ടൂറൊക്കെ പോയിട്ടില്ലെ ദൂരോട്ടൊക്കെ പോയിട്ടില്ലേ
ആ ദൂരോട്ടെക്കെന്ന് പറഞ്ഞാല് പോയിട്ടിണ്ട് ഇപ്പൊ കൊറച്ചായിട്ട് വല്ലാതെ ഒടു പ്പ എറങ്ങീട്ടില്ല ഈ വീട് പണീന്റെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പൊ അല്ലാതെന്നും പോവാറില്ല അടു ത്തില്ല സ്ഥലങ്ങളിലൊക്കെ പോവാന്നല്ലാതെ ദൂരത്തോട്ടൊന്നും അങ്ങനെ പോവാ ഇല്ല പിന്നെ നമ്മളിങ്ങനെ ഈ വെക്കഷനില് ഇങ്ങനെ ആ കസിൻസും ഉം കൂടീട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് റിസോർട്ടിൽ പോവാ റിസോർട്ടിൽ പോവാന്ന് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു സ്കൂളങ്ങോട് തുറന്നൂന്നല്ലാതെ എവിടെ പോയില്ല ആഹ് അതെ അതെ പിന്നെ പറഞ്ഞ് സ്കൂള് തൊറന്നിട്ടൊരു ശനിയും ഞായറും പോവാന്ന് പറഞ്ഞ് അതും അതെ അതൊക്കെ കഴിഞ്ഞു ഇപ്പ സംസാരെ ഇല്ലാതായി
ഉതാ
അല്ലെങ്കി നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് പോണം പറയാ പോവാ അങ്ങനെ ആവുമ്പോ ഓക്കെ നടൻ
അതേ അതേ നേരത്തെ തീരുമാനിച്ച് വച്ചാ പോക്കൊണ്ടാവൂല്ല
സത്യായിട്ടും
അതെന്നെ അതെന്നെ പെട്ടെന്ന് തീരുമാൻ ച്ച് പോണിന്യങ്ങനോകിം
അതെ അതെ പിന്നെന്തൊക്കെയാന്ന് അന്നാ ശരീട്ടോ ഏഹ് ആ ആ ആ ഫുഡൊക്കെ ഇണ്ടാക്കും എന്നാശ് ആ ഇണ്ടാക്കാറുണ്ട് ന്നാ ശരീട്ടോ
ആ